ഓടേണ്
എല്ലല്ലാ ഞമ്മക്കൊക്കെ എന്ത് തിരക്ക് നമ്മളെ തിരക്കി തരാൻ ആള് വണ്ടേ നമ്മൾ എപ്പോഴും ഫീ
ഫ്രീയല്ലേ ആ ഞാാന് നാലുമണി വരെ ഫ്രീ ഉണ്ടാവും അതുകഴിഞ്ഞാൽ ഞാൻ ഫ്രീ അല്ല നാലുമണിവരെ ഞാ ഫ്രീണ്ടും കഴി നാലല് മണിവരെ ഞാ ഫ്രീണ്ടാവും പറയാ കഴിഞ്ഞുണ്ടാവ വില്ല
ആ ശെരി ആഹ അ വെല്ലിമാരൊക്കെ അങ്ങനെ തന്നെ
ആ ആഹ ആ നിങ്ങളും ആവും
പറയണ്ട അത് ആവരി അടിച്ചുപൊളിക്കട്ടെ-
അത് അരിച്ചു കൊളിച്ചോളി അതന്നെ- ഇപ്പത്തെ ജീവിതണ് സുഖോളള ജീവിതം കൊറച്ച് കഴിഞ്ഞാലേ- ആഹ് അത് ന്നെ അത് ന്നെ കൊറച്ച കഴിഞ്ഞാ പിന്നെ പറയൂ സമയം ഇല്ല നേരല്ലൃ- അത് അ നല്ല മഴ പെയ് നോക്കിയേ-
ഇപ്പൊ പൊളിക്ക്ണ സമയംണ്ടല്ലോ-
അതന്നെ ഉം അതന്നെ ഇത് കഴിഞ്ഞ്കഴിഞ്ഞാ കിട്ടില്ലേന്നുള്ള സമയ- ഉള്ളടത്തോളം എൻജോയ് ചെയ്തോ നിങ്ങൾ രണ്ടുപേരും-
അത തന്നെ വേറെരു പണില്ല വേറെന്താ പിന്നെകാട്ട് നേരം വെള്ക്ക ഒറങ്ങ- പണി പെരയത്തെ പണിയല്ല് കയിഞ്ഞ്- നോക്കിയപണിയില്ല പണികയിഞ്ഞ് ആണുങ്ങള് ചോദിക്കുമ്പോ നമുക്ക് എന്ത് പണിയള്ളത്?
ഉം ഉം ഇല്ലില്ല ശരിയാ- എന്താ പണിയാ അത്ഒരേ ചോദ്യാ എത്ര എന്ത്- എന്തുതന്നെപറഞ്ഞാലും എത്ര മല മറിച്ചൂന്ന് അവര് ചോദിക്കും എന്തായാലും-
ആഹ് അതാണ് അയ് ഞമ്മളെ പറഞ്ഞലാര്യം ഓല് ഓല് ഇരിക്കുമ്പ ഇരിക്കമ്പം ആ- നമ്മള അട്ക്കളയിലാണ്-
ആഹ് ഈ ഒരു ചോറും കൂട്ടനും വക്കനാണ്- ഈ ഒരു ചോറും കൂട്ടാനും വെക്കാനെന്ത് ഇത്ര പണി- ഞങ്ങൾ ദുബായിൽ അങ്ങനെ എടുക്ക് ഇങനെ എടുക്ക് എന്തൊക്കാ അങ്ങനെ പറഞ്ഞ കാര്യൊക്കെ- ഉള്ളുമ്പഴേ ഇങ്ങനെ പറ അനൊക്കെ എന്നും തെരക്കാനരു
ഓല് നമുക്കത് പറയുമ്പോള സങ്കട അ പറയാതിരിക്കുമ്പോ നമുക്ക് എത്ര വെ വെഷമ്ണ്ട് എന്തെങ്കിലും കുറ്റപ്പെടുത്തി നമ്മ സംസാരിക്കണ്ടേ- ഞാനെന്റെ കാക്കൻ്റട് പറയും എന്തെങ്കിലും ഭക്ഷണത്തിന് എന്തെങ്കിലും കുറ്റം പറയുന്നു-
ആ പറയും പറയുന്നേന്-
കേകാൻപറ്റുള്ളൂ നമുക്കുള്ള ദേശം എന്തെങ്കിലും ദേശം അത്ങ്ങളെ തീക്കണ്ട നാട്ടോരോട്-
ഞാൻ ഞാനും ഞാന് വിടെ മക്കളോടും ഇരടൊക്കെ ചോദിക്കും- ട്ടാ എങ്ങനെണ്ട് മരക്കോടം ചോദിക്ക ഭാഷുണ്ട് അത് പിന്നെ പറയാണ്ടായി എൻ്റോടുത്ത്- എന്താപ്പ കുറ്റം കാണാ-
അത്ണ്ട് പറയാ ഇണ്ടാന്ന് നോയ്ക്കോളു- അതുകൊണ്ട തന്നെ പൊറത്തൊന്നും പോയി ഭക്ഷണം കഴിക്കാത്ത ഇവിടന്ന്ന്നെ തിന്നണന്ന് പറ് യും- അത് സോപ്പിട്ണെ-
അമ്മു വച്ചാ മതിയാര് ചെറിയ മോനാര് പറയും അമ്മൂ വെച്ചാ മതി അമ്മൂന്റെ ചോറ് മതിന്ന്റയും- ഞാൻ പറയംന്ന പൊറത്തേക് പൊവല്ലേ ഏയ് പുറത്തേക്കണ്ടന്ന അമ്മ-
എന്തെങ്കിലും ഒന്ന് ഇട്ട് പൂടീന്പറഞഅമ്മക്കാട്ന്റെ ഇളകും ഇത്രയും കഷ്ടപ്പെടുണ്ടാക്കി നിനക്ക് ഇതാണോ പറയാനുള്ളത്- ഏ എന്താപ്പ ഇത് അങ്ങക്കാർക്കും ഞാൻണ്ടാക്ക
അല്ല ചെറിയ പറയാ എന്തെങ്കിലും ഒന്ന്കുറ്റം പറഞ്ഞട്ട് വേ അമ്ക്ക്പ്പോ ഹോട്ടലേ കയറാൻ അറിയുന്നോട്-
നമ്മള അനുഭവാണ് ഞാൻ നല്ല നല്ല സന്തോഷ ഉണ്ട കൊണ്ട ച കിട്ടിയ അപ്പ ഇപ്പ സങ്കടത്തി അപ്പാണ് കൊണ്ടുരുന്നത്- അല്ല അല്ലെങ്കില് വെറുതെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോ ഒന്നും പറയില്ല- അപ്പൊ ഇന്റെ മൂഡ നന്നാക്കണം അന്-
ആ ഞാൻ പറയും ഇതിന് കൊറവുണ്ടെങ്കി കൊറവൊണ്ടെങ്കി പറഞ്ഞോ നാളെ നികത്തായില്ല കാര്യം- എന്ത കുറവ് നിങ്ങളെച്ച എന്ത് നിങ്ങള് ഉപ്പിട്ടച്ച ഞങ്ങള്തിന്നും വരും
അതിനനുസരിച്ച് മരുയാളം കിട്ടി.......
ആഹ് അതന്നെ ആഹ്-
മരണം വരെ നേരം നിലനിക്കട്ടെ.
അപ്പ അതന്നെ അമീ അതന്നെ ഉം- കുളി കഴിഞ്ഞ് നിസ്കാരം കഴി
അല്ലാ ഇട്ട് അതൊക്കെ ബാക്കിയടക്കെ എടുക്കാണ്..... എന്റെ ജീവിതം ഇനിയും ബാക്കി. വെയില അല്ലപ്പാ തുടങ്ങപ്പഴക്കന്ന് വെയിലത്തിട്ട്.
അതന്നെ എവിടപാർങ്ങ കൊണ്ടരിക്കയാണ്പ്പോ ഞാനത് പാർക്കി കൊണ്ടിരി
ണം നോക്കി നിർത്താാന് ന നിസ്കരിക്കാ റൂമൊക്കെ ഒ തുടക്കാണ്ട്
ആഹ തുടക്കൊക്കെ രാവിലെ മകള് ആ് ഇവിടെ അങ്ങനത്തൊക്കെ രാവിലെ കുട്ടി ആല്ലോ.
ഞാൻ പിന്നെ ഒന്നരാടം തൊടക്കുള്ളൂ മുറ്റം പുള്ള കട്ടേമം കാര്യങ്ങളാകുമ്പോളേ.
ആഹ് ഇവിടെ നല്ല നല്ലത് മുറ്റം കുറച്ചല്ലൂ നല്ല കട്ടട്ടക്കണ്. ഫ്രണ്ട്ക്കെ ആ ഇവിടെയും ചേട്ടാ ദിവസം തൊടക്കൊന്നുംല്ല.
ഞാൻ അനസ്കാരൂൻ തുറക്കും അടുക്കള ൻ തുറക്ക ദിവസം.
ഇവിടെ അയിന്റെയാ ആവശ്യം അടുക്കളേും ഇല്ല അങ്ങനെ ഒരു ചളിയൊന്നും പെട്ടന്നാവില്ല.
പക്ഷെ നമ്മളിങ്ങനെ ഓട്ടോമാറ്റി നടക്കുമ്പോ നമ്മള് വെള്ളംയറ്റൂല അയ്മന്ന് റഞ്ഞു ചളി.
ഞാൻ ഞാൻ ചെരിപ്പിട്ട നടക്കൊക്കെ ചെരിപ്പ് ഞാൻ പറ്റില്ലല്ലോ അല്ലാ. ആഹ. പിന്നെ അടുക്കള വെള്ളഡെയിലാ ആഹ അടുക്കളയില് ക്രീം കളറാണ് എന്റെ നല്ല ചലിയായ പെട്ടെന്ന് അറിയും. കൈല്.
അ എനക്ക് അ അതിന്റെകളർ എന്തിന മരത്തിന് പോലത്തെ ടൈനല്ലേ?
ആഹ.
ഇന്റെത ഒരു വാ വാതിൽ പോളീച്ച പോലത്തെ നമ്മള് വാതിൽ മക്കളുള്ള പോലത്തെ ഫുഡ് ഓ വുഡിന്റെ ഒരു കാലാണ് മരത്തിന്റെ വുഡ് അതാണിപ്പ ഞാനു അടുക്കളായിട്ട ഓറഞ്ച് വല്ല മഞ്ഞ അല്ലാത്ത കളറ്. നിങ്ങളെ ഫ്രണ്ട് ഇങ്ങക്ക് വിളിച്ചിരുന്നാ? ആളൊരു വിവരല്ലന്ന്.
ഏ എന്തേ?
എനക്ക്റില്ല ഒരു വിവരല്ലന്ന്. അല്ലെങ്കി എനിക്കരു പതിനായിരം കോള് ചെയ്യുന്നതാണ്.
എവിടെല്ലാളാ പുളിയച്ചോടാ.
ആല്ല അവിടാ ഉ ആയി പ എന്താ കൊണ്ടോട്ടിള്ള ആള്.
കൊണ്ടിട്ടില്ല ആ അ അതൊന്ന് വിളിച്ചിക്കുണ്‌ ഇപ്പൊ ഇന്ന്. വിളിക്കാൻ പറ്റി വിളിച്ചു പഴപ്പൊന്ന വിളിച്ചായിരുന്നു ഇപ്പൊ കൊറച്ച മുന്നേ വിളിച്ചായിന്ന് ആരാ. ആഹ രാവിലെ ഞാൻ കൊറെ വിളിച്ചു രാവിലെ രണ്ട മൂന്ന് വശം ആഹ് അതായിരിക്കും രണ്ട മൂന്ന് പ്രാവഷം ട്ട വിളിക്കാ ഞാൻ വിളിച്ചിന്നത്.
ആഹ് എത്തറ വട്ടം വിളികാണാത്ത ഇന്ക്.
ആ
അതാവും ആള് പിന്നെന്നാ രാത്രി ഒന്ന് കുളിച്ചിട്ട് ചെയ്യാട്ട ആള്. എന്താ പറ്റിയാവോ അല്ലെങ്കി രാത്രി പത്തണിക്കും പതിനണിക്കുംക്കെ വിളിക്കാണ്.
എന്നാല രാത്രി ഞാൻ വിളിച്ചിക്ണ്. ‌
ആഹ കൊഴപ്പൊന്നില്ലല്ലോ അല്ലെങ്കി ഉമ്മാന്റെ അടുത്തക്ക് പോയാ
മ്മാനത്തൊക്കെ പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോണം പറയന്ന്. ഉം അപ്പ അവിടെപ്പോ എങ്ങനെ വിളിക്ക
നിന്നോട് പറയാൻന്റെ സൗണ്ട് കേക്കാരിക്കാൻ വയ്യാന്ന്ട്ട രാവെ തന്നെ വിളിക്കോ ഒരു ഏഴ് മണി എട്ട എനിക്ക് തുറന്ന
എന്ന പറയും എന്നട്ട പറയും ഓള വർത്താൻ നല്ല രസടി പറ നല്ല നല്ല അ നേരം പോക്കാണ്.
എനിക്ക് നേരം പോകൻ ഒരാള് വേണ്ടേ? അപ്പൊ ഞങ്ങള് മണിക്കൂറോളം വർത്താനം പറയും. പടച്ചോനെ റബ്ബെ ന്റെ മറ്റേ ഫ്രണ്ടും. ഇഷ്ട്ടംപോലെ വർത്താനം പറയും ഒരു രസാണ്, നിങ്ങൾക്ക് ഞങ്ങക്ക് പണിവേണ്ടേ പിന്നെ ഇതൊക്കെ, ദുഖികും കുറച്ച് കഴിഞ്ഞാല്, അപ്പോ ഞാൻ പറയും എന്ത്, മയ്രിബിന്റെ നേരത്തെ ഇശാഹ്, ബാങ്ക് കൊടുക്കണവരെ വിളിക്കരുത്, അത് ഇന്റെ ഒരു നിർബദ്ധമുള്ള വാക്കാ. ആയിലെടക്ക് വി അതിന്റെയ്ടക്ക് അത് ആയിമേ ഇരുന്ന ഇണ്ടല്ലോ ഒരു ഫോൺ വന്നാ പിന്നെ നമ്മളാ ആ കൃത്യമായി, ചെയ്യണക്കെ മുടങ്ങും.
ഒക്കെ, മുടങ്ങും അങ്ങനെപ്പോ എത്രപ്രാവിശ്യം, ആയി ഇപ്പോ ഞാന
ഇനിക്കചങ്കിൽ, എന്ത് ദേഷ്യച്ചിട്ട, ആ നേരത്ത് വിരിന്നേരെ ഇല്ലകാര്യം പറയാലോ, ആ നേരത്ത് വിരുന്നേരെ വരണക്കെ എന്ത് ദേഷ്യ
ഇബടെ ആ ഇബടെ, മലക്ക് പോയി വന്ന്, ആ ഞൻ പറയും, ഇശാ നിസ്ക്കാരം, കഴിഞ്ഞ ഞാൻ അട്ക്കളക്ക് കടക്കാ അതിന് ശേഷം എന്തേച്ച ഇണ്ടാക്കി തരാ ഞാന്
നമുക്ക്, ഒര്ജാതി എന്താറിയോ നമ്മള് നേരെ മറിച് അത് അതിനോട് ചേർന്ന് എന്തേലും ചെല്ലി പറഞ്ഞ എന്തെിലും ഇരിക്കാേ നമ്മളെ കൂടുതൽ ചി നിസ്കാരല്ല, പക്ഷെ നമ്മളാ അതിനോട് കൂടി ആ നിസ്കാരം, കഴിഞ്ഞിട്ട് ഇശാനിസ്‌ക്കരിച്ചിട്ട് അങ്ങ് ഇറങ്ങിയാല്
ആ, സമയത്ത് ചെയ്യുന്നത് കൃത്യം പിന്നെ കിട്ടില്ല.
സമാധാനമാണ്, ഒരു ദിവസം ഇണ്ടാക്കി ആരേലും വിരിന്നേര് വന്ന പിന്നെ ആ നിസ്‌ക്കരക്കുപ്പായം കഴിച്ചിട്ടാ ഒര് മടിയാ. പിന്നെ, കെടക്ക്ക സമാധാനം ഇണ്ടാവോ,
ആ, അതന്നെ പിന്നെ കല്ലാ പിന്നെ കെടക്കൻ നേര ആ, നിസ്കാരം കഴിഞ്ഞാ പിന്നെ ചെല്ലലും പറക്കാകില്ലല്ലോ, നമ്മള് പിന്നെ ഇശാബിന്റെ ചെല്ലേ പോർക്കെ അതന്നെ.
അയാനൊള്ളൂ, പിന്നെ ഈ ഫോൺ തൊട്ട കഴിഞ്ഞി, പിന്നെ, ആ വാട്സ്സപ്പ് ഒന്ന് ഫോൺ ചെയ്താ പിന്നെ വാട്സ്ആപ്പ്മേ കേറും. പിന്നെ, നിസ്കരിക്കാനില്ലാത്തിശം കട്ട അങ്ങനെ കത്തി വെച്ച് ഇരിക്കും ഞാന് ഞൻ പറയും പറയും നിങ്ങൾ പോയിട്ട് നിസ്കരിച്ചോകണിം. ന്നൊക്കെ, പറയും നിസ്കരിക്കിം നിസ്കരിക്കാൻ ടൈം മുമ്പില്, ഞാൻ പറയും അത് നിസ്കാരങ്ങൾ തെറ്റിച്ചാ നമ്മുക്ക് വേറരുതാണ്.
എന്റെ, മക്കള് പറയും, ഇമ്മപോ നല്ല ഫോൺമേ അഡിറ്റ് ആയികിണ് എന്തായികിണ് ഞൻ പറയി ഒന്നുല്ലടി, ഇപ്പന്റെ ഫ്രണ്ടല്ല് കൊറേ വിളിക്കണ്ട്, ഇപ്പോ അതാ ഇന്നും ഇന്നലെയും ആയിട്ട് ഞാന്.
ആ, എന്റെ വ മറ്റേ പെരുന്ന മറ്റളെ ഫ്രണ്ട് പെരുന്തൽമണ്ണ ആ, ഫ്രണ്ട് മോനെ പിടിച്ച് ആട്ടിഞ്ഞ് എന്ന് പറയിണ്ട് എന്താപ്പത് ഗൾഫിനിന്നു വന്ന അളെ, പറയിണ്ട്, എന്താപ്പതീ ഫോൺ തന്നെയാണല്ല, എന്റെ മാപ്പള വരുങ്ങാണ്ട് പറയുട്ടോ ഓട്ടോമാറ്റിക് വതില് തുറന്നിട്ട് ഞാൻ പതിനൊന്ന് മണിക്കൊക്കെ വിളികല് അതിനിപ്പോ, അയിന് സംശയം വരണ്ട, അത്രയും ദിവസല്ലാത്ത അവൾക് ഒരു ഫോൺ കോൾ എന്താ
ആ, അതന്നെ അതന്നെ ചെറുത് മതി ഇപ്പോഴത്തെ ആൾകാർക്ക്.
ആ, അല്ല മനസ്സിലാക്ക് ഞാൻ തുറന്ന് പറയണേൽ സങ്കടല്ല. പറയാതെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടടക്കും.
ഇനി, ക ഒളിച്ചും പാത്തും ചെയ്യുബോ അതും എന്താവാ വിചാരിക്കും.
ഞാന്, നല്ല ഫുള്ള് ഓട്ട ഫുള്ള് ഓപ്പണാണ്. ഞാൻ പറയൂ, എന്ത് പറയണ്ടെങ്കിൽ പറന്നോള്ളീം, നിർത്തണ്ടേ ആൾക്കാരെ നിർത്ത ആയിനിക്കറിയാ അത് ഇന്റെ കാര്യത്തിൽ ഇങ്ങള് വെജാറാകണ്ട എന്ന്. ഹ് ഹ് ഹ് ഈ ചിരിക്കണ്ട് ഇജ്ജ് രാവിലെ ഇന്റെ അടുത്തിക്ക് വരുല്ല പറയും
നമ്മക്ക്, ഒര് ഇണ്ടല്ലോ അവര് ആ ഇത് അതിര് വിട്ട പിന്നെ നമ്മള് ചെയ്യണ്ട.
ഈ, പരുത്തികൾക്കപ്പൂരമുണ്ട് പരുതികളുണ്ട്. ഫ്രണ്ട്സ്ന്ന്, പറഞ്ഞാൽ പലത് നമ്മളെ കുടുംബ പലത്ണ്ടാകും ഇപ്പൊ യൂട്യൂബിലരെ കണ്ടി നിലങ്ങള് പലത് ഓല്ലേ ആടിച്ച് ഓടി റീല്, റീൽസ് കിട്ടാൻ വേണ്ടി എന്തെല്ലാം ഒന്നാണ്ട് കേറാം ലാസ്റ്റ് ഓല്ലേ ജീവിതം എന്താണ്.
എന്താ എന്താപ്പാപ്പ അങ്ങനെ ഉം എത്രണ്ണം അങ്ങനെ ആയിക്കിണ്.
ജീവിതത്തിലെ, എന്താ എന്നിട്ട അവരെന്നെ കോ ഇച്ചക്കഴിഞ്ഞാല് അവര് രണ്ട് വിഭാഗമായി.
വിഭാഗയി അതെ എങ്ങട്ട് പൊറത്തക്ക്
ഉം ഇന്നോട് പറയും കോടൊണ്ടോടാത്ത് കുട ഒരിക്കലും പോ രാത്രി, പോയാലും എവിടക്ക് ഭക്ഷണം ഇനിയിപ്പോ എന്ത് കഴിച്ചാലും കുടുക്കരാത്യള്ളേ കൂടെ നടന്നാലും. ഇഗ യാതോരുന്ത ബുദ്ധിമുട്ടുദ്യ പിന്നെ എന്ത് വസ്ത്രം ഇട്ടാലും കുഴപ്പമിലട്ടോ ഒരു എന്തിന ഒരു തുണികുപ്പായം ഇണ്ടങ്കി അന്റെ ഇഷ്ടം. നടന്നോ ആന്റെ ഇഷ്ടം പക്ഷെ ആ ഇഷ്ടം നമ്മൾ എവിടെയ ഇതാക എവിടെയെങ്കിലും നമുക്കൊ ഒരു പാളിച്ച വരുബോ
ആ പിന്നെന്ത അതെ ആ പിന്നെ
ഞാന് പറയോ ഈ സ്വാതന്ത്ര്യം. ഞാൻ കളില്ലാന്ന്.
ആ ഇവിടെ എന്റെ മാര്യളെ പ്ര ഞങ്ങളെ ഇബടെ മകൾക് വരെ ഇന്റെ ഇക്കാക്കാ കഷ്ട്ടാ ചുരിദാർ ഒകെ ഇടണേ ഞൻ ഇടണേ ഇഷ്ടല്ല കാരണംന്തേച്ചാ മൂപ്പർക്ക് കൊർച് പ്രയംണ്ടായിരുന്നു ഉം അപ്പൊ ഞാൻ ഇപ്പനോട്‌, പറിംഒന്ന്ങ്കിസാരി ഉടുത്തട്ടോ പിന്നെ പിന്നെ സാരി കൊടുക്കല് മാറ്റാൻ പിന്നെ ഫുൾ അബായ അടില് വാണ ങ്ങിചുരിതാർഇട്ടോ പുറത്തക്ക് ഇപ്പൊ, മ മരുമക്കൾ പോകുമ്പോഇമ്മിമക്കളും ചുരിദർട്ട് ഇാന്റെ മോൻ ഫോട്ടോകണ്ട് ച്ചോയിക്കല്ലേ ഏതപ്പോ ആയിലൊരുചെറിയ പെണ്ണ് കുട്ടി നിക്ക്ണെ ഞാ അവന് ഏതാച്ച് നിങ്ങളല്ലേ എന്ത്യ നിങ്ങള് ചുരിദാർട്ട് ആൾക്കാരെക്കൊണ്ട് പറയിക്കാണ്ട് ഞ
അതാണ്, മക്കളെ എടക്ക് നമ്മൾ എന്തെങ്കിലും ചെറുതായിടട്ടോന്ന് ട്ട് ശീലായപിന്നെ മക്കൾക്ക് ഒരു കുറവാണ്
ആ അപ്പറ അപ്പറ ആ പിന്നെ പറഞ്ഞു ആ കൊഴപ്പല്ല മ്മാ രസംണ്ട്ട്ടോ സംഭവം പറഞ്ഞു പിന്നെ ചോറ് കഴിക്കട്ടെട്ടോ, ചോറ്കഴിച്ചിട്ട് വിളിക്കാട്ടോ. നീ ആ ആയിക്കോട്ടെ ശരിഒക്കെ. ശ
ആഹ